ഹലോ..
ആഹ പറയെണ്ടാ.
ആഹ എന്നാടുക്ക് വാര്ന്ന്?
ഞാൻ ചോറ് കഴിക്കാലോന്നും പർണ് ഇങ്ങനെ പോയപ്പഴാണ് നിന്റെ കോള് വന്നത്.
ആഹാ എന്തായ് സ്പെഷ്യല് ഇല്ല കഴിച്ചില്ല കഴിക്കണം.
ആഹ് സ്പെഷ്യല ആായിട്ടൊന്നുല്ല മീൻകറിയും തോരന് മോര് ഇതേ ള്ളൂ.
ആഹ ആണോ? ഞാൻ പിന്നെ കൊറച്ച് ഈ ആ എന്തായിരുന്നു നമ്മൾടെ ഈ മധുരസേവയൊക്കെ പോൽത്തെ ഒരു സാനോഇല്ലേ?
ആഹ.
ആ അങ്ങൻത്തെ ഒരു സാധനമേ ഇവര് ആ ഇവിടുന്ന് കൊറച്ചുപേര് ടൂറ് പോയായ്ര്ന്ന്. അവര് വന്നപ്പം കൊണ്ടന്നു വീടിന്റെ അടുത്തുള്ളവരെ അപ്പൊ ഞാ ഇങ്ങനെ ആ കഴിക്കുവ നല്ല നമ്മടെ ഇവിട്ത്തെ പോലല്ല തമിഴ്നാട്ടിൽ എന്തോ ആണ് അവര് പോയതെ. അമ്പലത്തിലാ പോയത് അപ്പം അവിടന്ന് വാങ്ങിച്ചോണ്ട് വന്ന അത ഭയങ്കര ടേസ്റ്റ്. നമ്മള് സാധാരണ ഈ ഒരു ഇല്ല ഞങ്ങൾ അവധിക്ക് പോയരുന്നു ഇപ്പൊ അവധി കഴിഞ്ഞല്ലോ.
അന്ന അവധിക്ക് പോയാ ആഹ് യാത്രയെക്കുറിച്ച് ഒന്ന് പറയാവോ?
ആഹ് ഞങ്ങള് പോയത് ഇടുക്കിലായ്രുന്നു.
ആഹ് ആഹ് ഇല്ല പോയിട്ടില്ല.
ആഹ് അവ്ടേ ഡാമും ഒക്ക കാണാൻ വേണ്ടിട്ടൊക്ക പോയാര്ന്നേ.
ആണോ ഉം അവ്ടെ തേയിലത്തോട്ടൊക്കെ ഒണ്ടല്ലൊലേ?
ആഹ് ഉണ്ട് ഉണ്ട് പിന്നെ ഒര് സൈ സ ആഹ് പോയി പിന്നെ ഒരു സൈസ് അട്ടയുണ്ടവ്ടെ. തേയിലത്തോട്ടത്തി കേറുമ്പൊ അതാണ് നമ്മക് ബുദ്ധിമുട്ട്.
അട്ടയോ?
ഉം നമ്മളീ കടിക്ക്വു ആഹ് അട്ട ചോര കുടിക്ക്ന്നെ-
ആഹ് ആഹ്.
ഉം ഞങ്ങടിവിടെങ്ങും ഇല്ല അങ്ങൻത്തെ അട്ട ഒന്നുവേ
ആഹ് ആഹ് എത്ര ദിവസ്ത്തെ യാത്രയായിരുന്നു പോയത്?
എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് അവടെ ഉണ്ടായിര്ന്നേ അപ്പം അവൾടെ വീട്ടിലാ ഞങ്ങള് നിന്നത് സ്റ്റേ ചെയ്തെ അപ്പൊ മൂന്നാല് ദിവസം നിന്ന് അപ്പൊ നമക്ക് പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലല്ലൊ സ്റ്റേ ചെയ്യ്ന്നേനെ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ നല്ല രസായ്ര്ന്നു.
ഒരുപാട് സ്ഥലങ്ങള് ഒക്കെ കാണാൻ പോയായിരുന്നോ?
ആ അവിടെ മറ്റേം ഇത്തിരി പാറകളൊക്കെയുണ്ട്. നമ്മുടെ ഈ പരുന്നും പാറ കേട്ടിട്ടുണ്ടോ?
ആ കേട്ടൊണ്ട്.
ആഹ് അതൊക്ക കാണാ പോയി യ്യോ നടന്ന് നടന്ന് നമക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ജീ പ്പി കൊണ്ടോവെ പൈന് ഐന് ഒരാക് നൂറ്റമ്പത് രൂപ കൊട്ക്കണം. പക്ഷെ നല്ല രസവ ഇങ്ങനെ കു കൊണ്ടുപോയി നമ്മളെ ഇങ്ങനെ കുന്നൊക്ക കേറുമ്പഴേ
ആഹ് ആ.
നല്ല എക്സ്പീരിയൻസാത്
ഉം ഉം.
ഉം നല്ല രസ
നിങ്ങളെല്ലാം വീട്ടിലെല്ലാരും കുടാണൊ പോയത്
ആ വീട്ടില് എല്ലാരുംകൂടല്ലാ ഞാൻ മാത്രേ പോയൊള്ളൂ. ഫ്രണ്ടും ഒണ്ടായിരുന്നല്ലോ ആഹ്
ആഹ്
കഴിഞ്ഞതവണ ഞങ്ങളെല്ലാരും കൂടെ പോയാരുന്ന് അപ്പൊ നമ്മള് അല്ലാതെ റൂമെടുത്ത് തെ ങ്ങള് നിൽക്കുമായിരുന്നു അവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ്
ഉം ഇപ്പം ചേച്ചിക്ക് എഹ് ഒന്നും വരാൻ പറ്റത്തില്ലല്ലോ
ആണല്ലേ
ആ അതും കൊണ്ട് പോയത് അവളൊള്ളോണ്ട് പോയതാ അവടെ ചേച്ചീടെ കല്യാണവാരുന്നേ അപ്പം അന്നേരം അവിടെ എല്ലാം പോയൊന്ന് കറങ്ങിട്ടും കൂടെ വന്നതാ അതാണ് അത്രേം ദിവസ് ഇപ്പം നിന്നതേ
അതെ
ഉം അവിടുത്തെ കല്യാണം നമ്മുടെ ഇവിടുത്തെ പോലല്ല
അല്ലല്ലേ ആ മാറ്റവുണ്ടല്ലേ
ആഹ് തമിഴ്നാട് സ്റ്റൈയിലാ ഇടുക്കി ആ ഒരേറിയ അതായത് അവിടുത്തെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് ഈ സദ്യ തന്നെ പറയാം നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല അവിടെ അ അവിടെ നമ്മളിവിടെ കല്യാണം വെക്കുമ്പോ എങ്ങനാ സദ്യയെന്ന് പറയുമ്പം വാഴയിലക്കാത്ത് നമ്മുടെ മറ്റേ ഏഹ് കിച്ചടീം പച്ചടിയൊക്കെ വെച്ചുള്ള ഓണസദ്യ പോലത്തെ സദ്യ അല്ലേ കല്യാണങ്ങക്ക് പൊതുവേ പക്ഷെ അവിടേന്ന് വെച്ച് കഴിഞ്ഞാ അവര് ഏ ചിക്കനും ബീഫും എല്ലാം വെളമ്പും വാഴയിലക്കകത്ത് അപ്പം അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് തരുന്നത് അപ്പൊ നമുക്കൊരു ഇത് കാണുവല്ലോ ഇനി അത് സദ്യ ഇങ്ങനെ കഴിച്ചേക്കുന്ന കൊണ്ടേ പിന്നെ അതുപോലെ നോൺ വെജും വെച്ച് അങ്ങനെയൊക്കെയാ അവര് തരിക ടേസ്റ്റിനും വ്യത്യാസം ഉണ്ട് അരി വ്യത്യാസം ഉണ്ട് ഉം അതെ അതെ
നമുക്ക് പക്ഷെ അതൊരു അത്ഭുതവായിരിക്കും അല്ലേ കാരണം നമ്മളിവിടെ സാധാ സദ്യ ഇങ്ങനെ അല്ലേ പച്ചക്കറി മാത്രം സദ്യക്കുവാ പച്ചക്കറി മാത്രം കൂട്ടിയിട്ട് അവിടെ ചെല്ലുമ്പം കല്യാണത്തിന് ഇങ്ങനെ ഇല്ലേ വെറയിറ്റി ആയിട്ട് ഇറച്ചി വിഭവങ്ങളൊക്കെ ആകുമ്പം
അപ്പം നമ്മൾ അവിടെയെന്ന് പറയുമ്പോ ഇതിന് സദ്യാന്ന് തന്നെയാ പറയുന്നേ അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോ അവളെന്റെടുത്ത് പറഞ്ഞു എടി സദ്യയാ അപ്പ നമ്മള് ബിരിയാണിയാണോ അങ്ങനെ ചോദിക്കുവല്ലോ ഒരു സദ്യയാന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു നോൺ വെജൊന്നും കാണത്തില്ലായിരിക്കുവെന്ന് അങ്ങനെയെ കാണത്തില്ലായിരിക്കൂന്നാ വിചാരിച്ചേ പക്ഷെങ്കില് ആഹ് അവിടെ ചെന്ന് സദ്യ വിളമ്പാൻ തുടങ്ങിയപ്പഴാ എനിക്ക് മനസ്സിലായത് അവര് ഉദ്ദേശിക്കുന്ന സദ്യയല്ല നമ്മള് ഉദ്ദേശിക്കുന്നേ
അവരുടെ കല്യാണം എങ്ങനെയാ ഇവിടുത്തെ കല്യാണം പോലെ തന്നെയായിരുന്നോ
അവിടുത്തെ കല്യാണം നമ്മളിപ്പം ഇപ്പഴത്തെ നമ്മുടെ കല്യാണം എന്ന് വെച്ചാ രാത്രി പരിപാടി അങ്ങനെ ഒത്തിരി വരുന്നുണ്ടല്ലോ സംഭവം അവിടെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു കല്യാണം പക്ഷെങ്കില് ഈ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കല്യാണ പെണ്ണായിരിക്കും ഏറ്റവും കൂടുതൽ സ്വർണം ഇട്ടേക്കുന്നത് അല്ലെ ആ പക്ഷെ അവിടെ ഒക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നവർക്ക് ഭയങ്കര സ്വർണവായിരിക്കും അവരങ്ങനെയൊക്കെ ശ്രദ്ധിക്കും
ഓ കാണാ കല്ല്യാണം കൂടാൻ വരുന്നവർക്കില്ലേ
ആഹ് അതെ അതെ അവര് ഒത്തിരി സ്വർണ്ണവൊക്കെ ഇട്ട് തമിഴ് ആഹ് നാട്ടീന്ന് ഒത്തിരി ആൾക്കാരുണ്ട് അതായത് അതിനോട് അടുത്താ തമിഴ് ആൾക്കാര് താമസിക്കുന്നേ അപ്പം അവർക്ക് ഭയങ്കര ഇതാ സ്വർണ്ണവൊക്കെ അവര് നോക്കും നമ്മൾ അവിടെ ചെല്ലുപോ നമ്മള് ഭയങ്കര സിമ്പിള് ആയി പോവും നമ്മളങ്ങനെ പോവത്തില്ലല്ലോ ഇത്രയും സ്വർണം ഒന്നും ഇട്ട് ഒന്നാമത് കള്ളന്മാര് നമ്മള് അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ അവിടെ ചെന്നപ്പോ എനിക്ക് തോന്നി കല്യാണ പെണ്ണിനെ കണ്ടുപിടിക്കാൻ നമ്മള് സ്റ്റേജിൽ നിക്കുമ്പോഴാണ് കണ്ടുപിടിക്കുന്നെ അതുപോലെ ബുദ്ധിമുട്ടാ ഇങ്ങനെ നട
അതെ അത്രയും ഒരുക്കവൊന്നും ഇല്ലായിരിക്കും ഇല്ലേ ഒട്ടും ആഭരണങ്ങളൊന്നും ഇല്ലാതെ അല്ലേ
ആഹ് ആഭരണങ്ങള് പെണ്ണിനും കാണും പക്ഷെ കൂടെ വരുന്നവർക്ക് അതില് ഒരുക്കമായിരിക്കും. അങ്ങനെരു ഇതുണ്ട് ആഹ് ഇവിടെപ്പ എനിക്ക് തോന്നു
ട്ടില് ഓരോ രീതിയായിരിക്കും അല്ലെ,
ആഹ്, അതെ അതെ നാട്ടിലും നമ്മള് ഈ ഒരു നമ്മള് വിചാരിക്കും നമ്മടെ ജില്ലേ തന്നെ സ്വന്തം ജില്ലയിൽ പോലും പലയിടത്തും പല രീതിയിലാണ് കല്ല്യാണങ്ങൾ നടക്കുന്നത്.
അതെ, അതെ
ആഹ്, ഒരു ഒരിടത്ത് നടക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരിടത്ത്. ആഹ്, അതുപോലെ സംസാര രീതി പോലും ഒരു ജില്ലയിൽ സംസാരിക്കുന്ന ഏഹ്, ന്നെ താമസിക്കുന്നവർ തന്നെ മൂന്നാല് ഭാഷ സംസാരിക്കാറുണ്ട്. എ അങ്ങനെയൊക്കെയുണ്ട് അതായത് അവര് ആരുമായിട്ടാണ് കൂടുതൽ കൂട്ട അവരുടെ ഒരു ല അ ഈ ഭാഷ വരൂല്ലോ നമുക്ക് സംസാരിക്കുമ്പം.
അതെ
ആഹ്, അങ്ങനെ ഉ
നിങ്ങൾ എന്നിട്ട് അവിടെ നിന്നിട്ട് ഒരുപാട് സ്ഥലങ്ങള് കാണാൻ പോയിരുന്നോ?
ആഹ്, ഒത്തിരി സ്ഥലം കണ്ട്. പാഞ്ചാലിമേട് പോയി പരുന്നും പാറ അവിടൊക്കെ പോയി, ഉം പാഞ്ചാലി മേടു അങ്ങ് കുന്നു പോലെ പണ്ട് പാഞ്ചാലി ഉണ്ടല്ലോ
കുന്നന്ന് പറയുമ്പോൾ നമ്മള ഇങ്ങനെ മോള്ലോട്ട് കയറി കയറി പോണോ അങ്ങനെയാണോ?
ആ അതെ അതെ അതു കുന്ന് പോലെ, അപ്പം ഞങ്ങള് ഓട്ടോയ്ക്ക പോയത് നമ്മള് കയറി ചെല്ലുമ്പത്തേക്ക് രാ ത്രിയാവും.
രാത്രിയാവും നമ്മക്ക് അപ്പൊ ഓട്ടോയിലും വണ്ടിയിലും കേറിപ്പോവാ അല്ലേ?
ആ പോവാം അതെ അവിടെ ഒരു നമ്മുടെ ഒരു പകുതിക്ക വരെ ആഹ് അവര് കൊണ്ടു വിടും, അത് കഴിഞ്ഞ ഫു ള്ള് നമുക്ക് കാണാനുള്ള, അവിടെ ഒരു അമ്പലം ഉണ്ട്, ആഹ് അതു പോലെ തന്നെ ഒരു പാഞ്ചാലി എന്ന് പറയുന്നത്, പാഞ്ചാലി ഇല്ലേ നമ്മുടെ
ആഹ്, അതെയോ
അറിയില്ല, ആഹ് പാഞ്ചാലിയുടെ പാഞ്ചാലി കുളിച്ച കുളവാന്ന പറയുന്നത് അവിടെ പാഞ്ചാലി കുളം എന്ന് പറഞ്ഞു ഒരു കുളവുണ്ട് വലിയ കുളവാ.
ആഹ്, അങ്ങനെ ആ പേര് വീണായിരിക്കു അല്ലെ?
അങ്ങനെ ആ പേര് വീണതാ, അപ്പം അങ്ങനെ പോവുമ്പോ ആ ഒരു ഇതൊക്കെ കാണു ഒക്കെ ചെയ്യാം, പിന്നെ നമ്മള് ഈ ഏഹ്, എന്താ അതിന് പറയുക ഈ ആകാശത്തോടെ നമ്മള് ഇങ്ങനെ വിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ
ആ കൊണ്ടാക്ക്‌, ആഹ്
ആ ഇങ്ങനെ കൊ ആ ഇങ്ങനെ എന്ത് അയിനു പറയാ ക്രെയിൻ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ റോപ്പ് പോലെ ആഹ്, അങ്ങനത്തെ അതേരൊക്കെ കേറിയായിരുന്നു, നമ്മളൊപ്പം ഇങ്ങനെ ആദ്യം കേറുമ്പോ നല്ല രസവാ നമ്മള് ആദ്യമായിട്ട് കേയറുവാണല്ലോ അപ്പൊ കേറി അവരെല്ലാം സേഫാ ണ് എന്നൊക്കെ വിചാരിച്ച് നമ്മക്ക് പേടിയാ എന്നാലും നമ്മള് വലിയ ധൈര്യത്തില് കേറും. ഇങ്ങട്ട് ആദ്യ ഒക്കെ ഇങ്ങനെ പോവുമ്പോ നമ്മള്ങ്ങനെ ആകാശ ത്ത്ക്ക്‌ നമ്മള് പറക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുവേ, ഇങ്ങനെ ആ കുളം അതായത് പാഞ്ചാലിക്കുളത്തിന്റെ മണ്ടേക്കൂട നമ്മള് പോവ്ന്നത് അപ്പൊ നമ്മളിങ്ങനെ ആഹ് അലയ്ക്കടോ ചില സമയത്ത് ഇങ്ങനെ നമ്മള് ചിന്തിക്കുവല്ലോ അലയ്ക്കണോ അലച്ചാൽ എല്ലാരും ശ്രദ്ധി ക്കുവല്ലോ അപ്പൊ അത്രയും മണ്ടേകൂടെ പോയല്ലോ പക്ഷെ ഇത് നല്ല നമ്മള് താഴോട്ട് നോക്കുമ്പോ നമുക്ക് തല കറങ്ങുന്ന പോലൊക്കെ തോന്നിയാല് നല്ല വ്യൂവ് നല്ല രസവാ കാണാനായിട്ട് ഉം അങ്ങനെ അങ്ങനൊരു ഇത് ഒണ്ടായി അനുഭവം ഉണ്ടായി അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു
അതെ നമ്മള് ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരുപാട്ഓർ മ്മകളില്ലേ എപ്പഴും നമുക്ക് ചില യാത്രകൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ടുള്ള ഒള്ളതും പിന്നെ ചില അനുഭവങ്ങള് സംഭല്ലേ യാത്രയിലൊന്നും ഒണ്ടാവത്തില്ലേ ചില അനുഭവങ്ങള് അതൊക്കെ ഒരു നമ്മള് അങ്ങനൊരു യാത്ര ചെയ്യേ വേണം ഇടക്ക്ക്കില് വല്ലപ്പോഴും ഒക്കെ നമ്മള് ഓരോ യാത്രയൊക്കെ പോണം
എന്നാല് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ മാറും നമ്മളപ്പഴത്തേക്ക് ആ വിഷമങ്ങളൊക്കെ മാറി നമ്മള് അതിനകത്ത് അറിയുന്നുള്ളേല്ലേ ചിന്തിച്ചിക്ക് നടക്കുന്നത്
അതെ അതെ നമുക്ക് അങ്ങനെ യാത്രകള് പോമ്പോഴേ നമ്മുക്ക് സങ്കടങ്ങളൊക്കെ മാറും നമ്മളപ്പെഴോരോ ജോ ഇത് ചെയ്യുന്നു നമ്മള് ഭയങ്കര സങ്കടത്തിലും ഒക്കെ ആയിരിക്കുവല്ലോ പ്രശനങ്ങള് കൊണ്ട് നെറഞ്ഞല്ലേ എല്ലാ മനുഷ്യന്റെയും ജീവിതം പക്ഷെങ്കില് അങ്ങനെ യാത്രയൊക്കെ പോകുമ്പോ കുറച്ചൂടെ നമ്മള് കൊറേ ആൾക്കാരെയൊക്കെ കാണുമ്പോഴേ നമുക്ക് ആ ഒരു ക്കും മനസ്സിന്
അതെ പിന്നെ അത് മാത്രല്ലാ നമുക്ക് ഒരുപാട് അറിവുകളും കിട്ടൂല്ലേ ആണ് നമുക്ക് പിന്നെ നമ്മടെ സ്ഥലത്തെ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് വിത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അല്ലെ അവിടെ സ്ഥലത്ത് നടക്കുന്നത് അപ്പൊ നമുക്ക് അതെല്ലാം കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും
അതെ അതെ അതെ അത് ശരിയാണ് അവരുടെ നമ്മള് ഏ ഇന്
ആൾക്കാരെയൊക്കെ കാണാനും വേറെ വേറെ നാട്ടില് വേറെ വേറെ ജോലികളായിരിക്കും ഇപ്പൊ തേയില ഞങ്ങള് തേയില തോട്ടത്തി പോയപ്പോ ഒത്തിരി ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നെ അപ്പൊ നമ്മുക്കത് കാണു മ്പം ഞങ്ങടെ ഇവിടൊന്നും ഇല്ല തേയിലതോ അങ്ങനത്തെ തേയില അങ്ങനെത്തെ സംഭവന്നൂല്ല ഇവിടെ റബറാ അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഞാനിങ്ങനെ നമുക്ക് അത്ഭുതം അല്ലേ അവർക്ക് അത് വലിയ ഇതല്ല കാരണം അവര് എന്നും കാണുന്നതല്ലേ അങ്ങനെ എനിക്ക് തോന്നിയതും പാട് ഒത്തിരി പേരാണ് ഒരു ആ ഒരു ഫാക്ടറിയൊക്കെ സംബന്ധിച്ച് ജോലി ചെയ്യുന്നവര് ഒത്തിരി പേരുണ്ട് അപ്പൊ അങ്ങനെ അത് നല്ല രസായിരുന്നു ഒത്തിരി ആൾക്കാരെ കാണാനും ഒരുപാട് സ്ഥലങ്ങള് കാണാനും ഒത്തിരി അനുഭവങ്ങളൊക്കെ ആ ഒരു യാ ത്രേ കിട്ടിയായിരുന്നു
അതെ അന്റെടെ നമ്മള് കുടുംബത്തോടൊക്കെ ഒപ്പം നമ്മള് പോവാണെങ്കി ഒരു സന്തോഷവായിരിക്കും അല്ലേ എല്ലാരു ആയിട്ട് പോകുന്നതന്നെ
പക്ഷെ എന്നാലും നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന ആ ഒരു ഇത് കിട്ടത്തില്ല
ആ അത് ശെരിയാ കൂട്ടുകാറുടെ പോവുമ്പോ നമുക്ക് വേറൊരു സന്തോഷ അത്
അതെ അതാകുമ്പോ നമുക്ക് നമ്മളായിട്ട് ഇരിക്കാം വീട്ടുകാരുടെ പോമ്പോം നമുക്ക് നമ്മളെ നോക്കാൻ പറ്റത്തില്ല
അതാണ്
എന്നാ ശരിയെടാ ഞാൻ വിളിക്കാവേ
ആ ശരി ആഹ് ആഹ്